ആഹ് എന്ത വിശേഷം സുഖല്ലേ
ആഹ് സുഖായിരിക്ക്ണു നിങ്ങക്കേ സുഖല്ലേ
ആഹ് ഫുഡ് കഴിച്ചോ?
ഫുഡ് കഴിച്ചു ഇനി ഇരിക്കുണു
എന്താ സ്പെഷ്യല് ഇന്നന്താണ്ടാക്കി ഏ
സ്പെഷ്യല് പറയാൻ രാത്രി എപ്പഴും ചോറ കഴിക്കാ ഉം ചോറ് ബീറ്റ്റൂട്ട് ഉപ്പേരി ഇണ്ടായിരുന്നു പിന്നെ മുട്ട പെരിച്ച പുളിച്ചാറും വെച്ചു
ഏ
ഉം അവിടയോ
ഇവടെ മുരിങ്ങന്നെല ഇല്ല ഞങ്ങളും ചോറിന്റെ ആൾക്കാരാണ് ചപ്പാത്തിയെന്നും പറ്റുന്ന ആൾക്കാരല്ല ഉം
ഓക്കെ ഓക്കെ
ഉം ഉം ഞങ്ങക്ക് രാത്രി അരിഭക്ഷണം തിന്നോളണം
ആഹ് അല്ലെങ്കി ഒരു ഉറക്കം വരില്ലായിരിക്കും
ആഹ് അതൊരു സുഖക്കുറവാണ് ഞങ്ങള് ചെൽ ഞാൻ എന്റെ വീട്ടിലൊക്കെ പോയി വരുമ്പോ ദോശ ചൂടലാട്ടോ ദോശിം എന്താണ് ചട്ണിയാ ണ്ടാക്കും അന്ന് പിന്നെ ചോറ് വച്ചിട്ട് പിന്നെ കൊറെ കൂട്ടാണ്ടാക്കണ്ടേ ചോറാവുമേ ദോശ ആവുമ്പോ നാല് ദോശിം ചുട്ട്
ഉം ശരി തന്നെ
ഉം ഉം
ആഹ് എന്റെ വീട്ടിലും ഇതുപോലെ ഇടക്ക് രാത്രി പലഹാരങ്ങൾ ഉണ്ടാക്കും ദോശയാ ചപ്പാത്തിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കും ഇവിടെ പിന്നെ എപ്പയും ചോറാണ് അത് ശീലായി പിന്നെ എന്താണ് മഴയൊക്കെ ഉണ്ടോ ങ്ങടെ നാട്ടില്
മഴ ഇന്ന് നല്ല പെരുമഴയാണ്
ആഹ് അതെ അതെ
നാളെ സ്കൂള് മദ്രസ് എല്ലാതും അവധിയാണ്
അതെയോ ആ ന്യൂസിൽ കണ്ടിട്ട് ണ്ടായിരുന്നു ഏതൊക്കെയോ ജില്ലകളിൽ അവധിയാണന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു
മലപ്പുറം ജില്ലക്ക് ഇന്ന് എന്ത് മയാച്ച്ട്ട ഒരു ഒഴിവ് കിട്ടീട്ടില്യ മയക്ക് കനത്തമഴ പറഞ്ഞ നല്ല മഴയാണ് ഇപ്പട്തന്നും അങ്ങനെ മഴ പെയ്തിട്ടില്ല പിന്നെ കുട്യോൾ വരുന്ന സമയത്ത് കുറച് ഒര് ഒയിവ്ണ്ടായിനി അങ്കണവാടിക്ക് വിട്ണ് അത് സമാധാന ഓൽ വന്നിട്ടുണ്ട് നല്ല കാറ്റും മഴിം പേടിയാവാണ് എന്താച്ചാൽ മരങ്ങളൊക്കെ കടപുഴകി വിഗോച്ചിട്ട്
അതെ അതെ എവിടെയൊക്കെയാ ന്യൂസിൽ കേക്കണതല്ലേ
ആ നമ്മളെ വയനാട് പിന്നിം മണ്ണിടിച്ചിൽണ്ടായിരിക്കണല്ലോ
എന്താ ഈ ന്യൂസ് കണ്ടു എന്താലേ ഇനിയും അഞ്ചു പേരെ കാണാനില്ല തെരഞ്ഞുകൊണ്ടിരിക്ക
ആഹ് പാണ്ടി ലോറി ഒക്കെ നിങ്ങ്ണേ കാണുമ്പോ എത്ര വേഗത്തിലാണ വര്ന്നത്
ആ പേടിയാവും ശരിക്കും. ജീവൻ എത്രയാ അവര് എങ്ങനെ രക്ഷപ്പെ ട്ടു എന്നുള്ളത് അവർക്കേ അറിയുന്നില്ല. കണ്ടോണ്ടിരുന്ന നമ്മള്ടേയും,
ഞമ്മളൊക്കെ ഇപ്പ അങ്ങനെയാണെങ്കി, എന്താ നമ്മള അവസ്ഥന്നൊന്ന് ചിന്തിച്ചാ പോരെ. ഭയങ്കര ടെൻഷൻ ആയി ഇത് കണ്ടിട്ട്, ന്ത് ച്ചാ ഒര് ലോറി അത്രീം വലുതുള്ള നീങ്ങണം എന്നുണ്ടെങ്കി, അത്രക്കും ശക്തിയോണ്ട് ല്ലാർക്കും ഇപ്പോൾ നീങ്ങിയത് എത്രയോ ദൂരം നാപ്പതാ അത്ര കിലോമീറ്റർ പോലും നീങ്ങിക്ക്ണ് പറഞ്ഞ്. എന്നിട്ട് അതിൻ്റെ അടീന്ന് ഒരു ഏഹ് കാക്കെ ഒരു കു ഒരു മോള്, ഒരു സ്ത്രീ, ഒരു പുരുഷന് രക്ഷപ്പെടുന്നുണ്ട്. ഒരു ബൈക്ക്ണ്ട് വന്ന് മറീണ്. അവരൊക്കെ ചെറിയ പരിക്കോടെ രക്ഷപ്പെട്ടിട്ടുണ്ടാവും. കുറെ ആൾകാര്, ബസ്സ് കുടുങ്ങിന്നൊക്കെ പറഞ്ഞ്ണ്ട് ചോട്ട്.
ആഹ്.
എന്താകുവോ ഏതന്നാവോ?
ഉം അതെ എല്ലാരും രക്ഷപ്പെട്ടാ മതിയായിരുന്നു, ഇനി അഞ്ചു പേരെ കിട്ടാനുണ്ട്ന്നാ പറഞ്ഞത്.
ഈ ശോസം കിട്ടണ്ടേ. ഈ മണ്ണിൻ്റെ അടി പെട്ടാൽ ശോസം എടുക്കാ തലതൊന്നും ഇല്ലല്ലോ ആകെ ട്ടടഞ്ഞിക്കെടുക്കല്ലേ
ഉം എന്ത് ചെയ്യും എന്തോ. ഇനി അതന്നെ മഴക്കാലം തുടങ്ങി ഓരോരുത്തടത്തായിട്ട് ഇനി ദുരന്തങ്ങളുടെ, എണ്ണം കൂടി കൂടി വരും. എത്രയത്ര മരണങ്ങൾ പട്ച്ചോനെ.
ഉം.
എല്ലാത്തിനും ഒരു സമാധാനം കൊടുക്കണേ.
ആമീൻ.
ഉം.
പാവങ്ങള് കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ കുറേ അവിടെ ചു ഉരുൾപൊട്ടിട്ട അങ്ങനെ കുറേ ഇതായി. കുറെ ആൾക്കാര് രക്ഷപ്പെട്ട്.
രക്ഷ
രാത്രി ഇത് പകലായത് കൊണ്ട് പല മാർഗ്ഗണ്ട്. ഒക്കെ ഏകദേശക്കെ പുറത്ത് പോയിട്ടുണ്ടാവും. വീട്ടിലടങ്ങി മ രാത്രി ആവുമ്പോ ഒക്കെ വീട്ടക്ക് കെടക്കണ ടൈമല്ലേ.
അതെ പ്രതീക്ഷിക്കൂല്ലല്ലോ അവര്.
ആഹ് ഇപ്പൊ ഓരോത്തര് ജോലിക്ക് പോയോര്, ഉം ജോലിക്ക് പോയ സൽത്താവും. അതും ടെൻഷൻ തന്നെ എല്ലാ ട്ടെല്ലന്നാലും കൊറച്ചാള് രക്ഷപ്പെടു വീട്ട്ൽ ള്ളോരൊക്കെല്ലേ ഇതാവുള്ളൂ. അങ്ങൻത്തെ വെരവ് ക്ഷേ പ്പാ ലോറിയൊക്കെ നീങ്ങിയെ കണക്കിന് രക്ഷപ്പെടാൻ പണിയാണ്.
അതെ അതെ. അത് ഇങ്ങൻത്തെ സെൻസിറ്റീവ് ആയി ട്ടുള്ള സ്ഥലങ്ങളിൽ ഇരിക്ക്ന്നവര് ഏത് സമയം വേണെലും, ഓരോ അപകടങ്ങള് പ്രതീക്ഷിച്ചോണ്ട് ഇരിക്കെണേയിരിക്കും ല്ലേ.
ആഹ്.
എന്താ ചെയ്യ.
ന്താ അള്ളാന്റൊരു പരീക്ഷ്ണങ്ങളല്ലേ.
ഉം അതന്നെ ഇവ്ടെ ഉമ്മ പറയണ്ടെ യ്രുന്നു എന്തൊക്കെയാ വെര്ണത് ലോകം അവസാനിക്കാനായി തോന്ന്ണു എന്ന് പറയണ്ടായിരുന്നു ഇന്ന്.
പക്ഷേ അവസാനത്തേന്റെ എല്ലാ ലക്ഷണങ്ങളൊ ക്കെത്തിത്തൊടങ്ങീല്ലേ എല്ലാ സൗകര്യങ്ങളും ഒക്കായിട്ട്, ഉം
എന്താണ് അസുഖങ്ങള് വന്നു പോയീ വന്നൂ പോയി, എന്തൊക്കെ പരീക്ഷണങ്ങളാണ് നിപ്പ, കൊറോണ ഷിഗല്ല,
ഒന്നല്ലെങ്കി ഒന്ന് ഒന്നായിറ്റങ്ങനെ വെര്യാണ് ഉം.
അയെന്നെ മക്കൾനെ ഇപ്പോ ഏത് സമയം നോക്കിക്കൊണ്ടേ ഇരിക്കണം. അവര്ക്ക് വല്ല വയ്യായ്ക വെര്ണ് ണ്ടാ വല്ലതും ആവുന്ന്ണ്ടാ, നോക്കിക്കൊണ്ടേ ഇരിക്കണം. പരമാവധി ചൂടുവെള്ളൊക്കെ കൊടുത്തോളി.
ആഹ്
ഇങ്ങൾ കുട്ട്യാൾ എല്ലാവരെ കുട്ട്യാളോടും എടപഴകും -ക്കെല്ലേ നമ്മള് നന്നായി ശ്രദ്ധിക്കണം
ആഹ് ഞാൻ പറഞ്ഞ്ണ് മോളോട് ആരെ വാക്കത്തുന്നും വള്ളം നീ കൊണ്ടര്ണെ വള്ളം മാത്രം ക്ലാ ക്കോസ്ട്ടെ വള്ളം മാത്രം കുടിച്ചാ മതിന്നൊക്കെ ഓക്ക് ഞാൻ ഓൽ ആഹ് പച്ചവെള്ളത്തിലല്ലാതെ -ക് ചുടുവെള്ളത്തിന് വല്ലാതെ ഇഷ്ടല്ല കുട്ട്യോക്ക്
അതെ ശരിയെന്നെ
മ് പച്ചവെള്ളാവുമ്പോ പിന്നെ കുടിക്കും
ഇവടെ ഞാനും ചുടുവെള്ളം തെളപ്പിച്ച് ഒരു പാത്രത്തിൽ ഒഴിച്ച് വെച്ചാ ഇവൻ പറയും ഈ വെള്ളം വേണ്ട ഉമ്മ കുടിക്ക്ണെ വെള്ളം വേണം പറഞ്ഞ്ട്ട് ന്ക്കും കുട്ടി നമ്മെന്താ ചെയ്യ അതെ ഇതിപ്പോ നമ്ക്ക് തന്നെ പ്പാ ഇഷ് -ട്ടല്ലല്ലോ ചുടുവെള്ളം നമ്ക്ക് തന്നെ ഇഷ്ടപ്പെടില്ല പച്ചവെള്ളം കുടിക്കാനല്ലേ ഒരു തൃപ്തി ഉള്ളത്
മ് അയ്ന് ഇവര് പറഞ്ഞത് മൺകൂഞ്ചിലാക്കി വെച്ച്ട്ട്
ആഹ്
പിറ്റേന്ന് കൊടുക്കാനാ വള്ളം മ് അങ്ങനെ ചെയ്യാൻ അത് വീട്ട്ത്ത അത്ര വെള്ളല്ലേ ചൂണ്ടാക്കി കൊട്ത്ത്ട്ട് കാര്യല്ലത്രെ
ആഹ് നന്നായി തെളപ്പിക്കണം തെളച്ച് മറിയണത്
തെളച്ച് മറിയണത്ര ഞങ്ങള് വടെ പിന്നെ വള്ളത്തിന്റങ്ങനെ കംപ്ലെയിന്റ് വരാൻ ചാൻസില്ല വച്ചാല് വള്ളം മ് മേൽന്ന്ള്ള വള്ളം വരും അടിൽന്ന് ഒറ്ത്തെളിച്ച് വള്ളെ വെരുള്ളൂ ഞമ്മൾ എവുടെങ്കിലും മയെ പെയ്താലൊന്നും വെള്ളാവൂല്ല ഹാ ഞങ്ങക്ക്ള്ളെ മയ വേറെ പെയ്യന്നെ വാണം ന്നാ ഞാൻ വേറെ പ്പ്ളും നുള്ള് വള്ളായിറ്റുള്ളൂ ഇങ്ങനേം മയ പെയ് ന്ന് പിന്നെ വള്ളാ ഇതുവരായിട്ട്
കിണർ ആണോ അതോ
കെണറ് കെണറന്നെ സാധാ കെണറ് അങ്ങടീലാ വെള്ളം ഇപ്പൊ പിന്നെ ഈ മയക്ക് ഇന്നത്തെ മയക്ക് വെള്ളം കേറീക്കണത് ഇതുവരെ വെള്ളം കേറീട്ടന്നെയില്ലേ മേലേക്ക് ഞങ്ങക്ക് അവിടൊരു എടവയിയേ മൊത്തം ഒലിച്ച് വെള്ളം ഒലിച്ച് പോവുമ്പഴേ ഞങ്ങക്കിവിടെ കെണറ്റില് വെള്ളാവുവൊള്ളൂ
വെള്ളാവുവൊളളൂ
ഉം അപ്പൊപിന്നെ ആ വെള്ളത്തിനങ്ങനെ വല്ല്യ അണുക്കളും കാര്യങ്ങളും പൊറത്തൂന്നൊള്ള വെള്ളങ്ങളും മണ്ണും കൂടുതൽ അടി നന്ന അടി കൂടായിട്ടാ വെള്ളവൊള്ളത് അത് മേൽവെള്ളം ഉണ്ടങ്കിൽ വേഗം നിറയിലെ
അതെയതെ
ഇന്റെ വീട്ടിലൊക്കെ എവിടെങ്കിലൊക്കെ മ പൈപ്പ് ലൈൻ പൊട്ടിപ്പോയ വെള്ളാവും എവിടോലും മഴെയ്താ വെള്ളാവും
ആഹ് ഇവിടെ പിന്നെ ബോറാണ്
ഉം
ബോറ് കുഴിച്ചിരിക്കയാണ് അത് നല്ല ഈ ഭാഗത്ത് എല്ലാവിടെയും നല്ല ഒറവ സ്ഥലാണ് അത്കാരണം എവിടെ കുത്തിയാലും വെള്ളം നല്ലതുപോലെ വരും എന്തിന് ഇതിപ്പോ ഇവിടൊരു മുമ്പ് വേസ്റ്റ് കുഴി കുഴിച്ചിരിക്കണു അത് കൊറച്ച് കുഴിക്കുമ്പഴേക്കും വെള്ളം ആയി
ആഹ് ആഹ്
ഉം വെള്ളം നല്ല വെള്ളം കിട്ടിണ സ്ഥലാ
അങ്ങനെ ആയാലും ബുദ്ധിമുട്ടാണ് നമ്മള് കക്കൂസും എന്താണ് വേസ്റ്റ് പാത്രത്തിന്റൊക്കെ ഇത് കുത്താൻ ബുദ്ധിമുട്ട്
അതെയതെ ഭയങ്കര ബുദ്ധിമുട്ടാ അതിന്നവര് ഫ്രണ്ടില് ഏഹ് കോംപ്ലക്സില് ഇതുപോലെ ചെയ്യുമ്പോ അവിടെ ഫുള്ള് വെള്ളായിട്ട് പണി നട ക്കാണ്ട് അവർക്ക് അവരുടെ ആവശ്യങ്ങളും നടക്കണ്ടേ ഇതൊന്ന് പണി കഴിഞ്ഞിട്ട് വേണ്ടേ പല കാര്യങ്ങളും അവരിക്ക് വേറെ നോക്കെണ്ടത്
ആഹ് അങ്ങനത്തെ ഏരിയോകളിലേ ഞമ്മള് ക കുസ്ത വെള്ളം കെണറ്റിക്ക് ചാടെ ഇണ്ടാവും അത്രെ ഇങ്ങനെ കോളനി പോലെ അടുത്തടുത്ത് വീടുണ്ടായാല് ഉം അങ്ങനെ പറഞ്ഞേക്കാം ഞങ്ങടിവിടെ തിങ്ങി വീട് കൊറവാണ് ആഹ് കൊറേ അകലുണ്ട് പിന്നെ തായെ നമ്മളിങ്ങനെ ഓടി ഓടി ആവൊണ്ടല്ലോ മേലെ കണ്ടം താഴെ കണ്ടം അങ്ങനെ
ആ ആ
ആഹ് അങ്ങനൊള്ള സ്ഥലാണ് ഒരു താഴത്ത് ഞങ്ങളടെ പെരാണ് അതിന്റെ താഴത്തൊരു കുണ്ടാണ് അത് കഴിഞ്ഞിട്ടാണ് അടുത്ത പെര അങ്ങനെ അങ്ങനെയാ മറ്റവർക്ക് പെര കൊറവാണ് ഉം
അ വീടുകളില്ലാ
വീടുകളില്ല്യ അതുകൊണ്ട് പിന്നെ ഇവിടെ അങ്ങനത്തെ കൊഴപ്പം വര്വാ
ഇവിടെ ഞങ്ങള് താമസാക്കുമ്പോ വേറെ വീടുകളൊന്നും ഉണ്ടായിരുന്നില്ല മൂന്ന് വീടുകളാണ് ഇപ്പോ വേറെ ഒരുപാട് വീടുകൾ പുതുതായി വന്നു കോംപ്ലക്സുകൾ വന്നു ഫുള്ള് ഏഹ് ബിൽഡിങ്ങുകളായി
ആഹ്
അതന്നെ കാറ്റ് കൊറയും ബിൽഡിങ്ങുകളായാല് എന്താണ് കാറ്റ് കൊറയും ചൂട് കൂടും
ആഹ് അവര് തടുത്ത് നിർത്തും ഇല്ലില്ല്യ ഇവിടെ നല്ല കാടാണ്
ആഹ് ഇവിടെ ഞങ്ങടടുത്ത് തൊട്ടടുത്തൊരു കൊളവുണ്ട്
ആഹ്
അപ്പൊ അത് മഴ വന്നാ അതിൽന്ന് വെള്ളം ഇങ്ങനേ ഒഴുകും വെള്ളം നെറഞ്ഞിട്ട് നമ്മുടെ അവിടത്തേക്ക് താഴ്ചയാണ് അപ്പ അതീൽ കൂടെ ഒഴുകും അതില് കുറേ മീനുകളൊണ്ടാവും ഉം ഇവിടെ കുട്ടി വെയിറ്റ് ചെയ്തോണ്ടിരിക്ക്യാ ഏഹ് ഇല്ല എനിക്ക് നീന്താൻ അറിയത്തേ ഇല്ല
മക്കള് നീന്തൊക്കെ പഠിക്കണ്ടേ
അതെ അതെ എന്റെ ഉമ്മാക്ക്ന്ന് പേടിയാണ് കുളത്തിലൊക്കെ വിടുക എന്ന് പറഞ്ഞ പേടിയാണ് ഒന്ന് നീന്താനൊന്നും അറിയാത്ത കുട്ടിയല്ലേ വീട്ടാലോ അ പേടിയായിട്ട് എവിടേക്കും പറഞ്ഞ വെച്ചിട്ടില്ല പൊത്തി പൊത്തി വളർത്തിയ കുട്ടീ പറയും
ആഹ് നിലത്ത് വെച്ചാൽ ഉറുമ്പ് അരിക്കും തലയിൽ വെച്ചാൽ പന്നെ അരിക്കുംന്ന രീതിട്ടൽ നോക്കിയതല്ലേ
ഭാര്യാണ് എന്നെ ഒറ്റിക്ക് വിട്ടിട്ട്ന്നും എ ങ്ങോട്ടും പോകൂല്ല എവിടേും പോണേലും കൂട്ടയിട്ട് പോകും അപ്പൊ എൻ്റെ എല്ലാ കാര്യത്തിനും പിന്നാലെ വരും
ആഹ
അങ്ങനെ എല്ലാം ചെയ്ത് തന്ന ആളാ
അതതെ
എന്തായി നീന്താ അറിയത്തില്ല ബാക്കി എല്ലാത്തിനും നല്ല ആക്റ്റീവ് ആണ് നീന്താനരു ആ കുളത്തിൽ ഒന്ന പോയാ എന്ലും പോയാല അല്ലേ ശീല ളോ
ആഹ ഞട് താഴേ ഇതൊക്കെ അടെ അടുത്ത് ആളേ നിതൽ നിച്ച ഉള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്ക രണ്ട് കുപ്പിെട്ടി കണ്ടാ ചാടിയാൻ മതി
ഹ് ഹ്
കുണ്ട് ഇല്ലത്തോണ്ട് വേം താവൂ ലേഡി
അവിടെ എൻറെ അമ്മായിക്ക് നീന്താൻ അറിയും ആള് പഠിപ്പിച്ചരാ എന്നൊക്കെ പറയും ഉമ്മയും എന്റെ ഉമ്മമ്മയും വിടില്ല
ഏ അത് പേടിക്കാനൊന്നും നമ്മള് എന്താണ് കുണ്ട് ല്ലാത്തോടത്ത് കുപ്പി കെട്ടിയിട്ട് ഞാൻ നീന്ത ഇന്റെ ചെറിയ മോളൊക്കെ കുപ്പിട്ട് നീന്തു രണ്ടും വെരി പോയാല അവര് കൊള്ളാട്ടോ ഇപ്പം, തോട്ട് പോയി നീ തോട്ടില പോയിക്കക്ക് പോടുംഞമ്മള് അത് മെച്ചായിട്ടും കാര്യ
ഇല്ല
ഇപ്പ ഇന്നലെ കണ്ട ന്യൂസില് ഒരു കുട്ടി മരിച്ചത് മൂന്ന് വയസ്സായ-
ഇല്ല ഞാൻ കണ്ടില്ല തോന്നുന്നു എന്ത് പറ്റിയതാ
ഒരു റീൽ എന്താണ്ന്തല് റീൽ എടുക്കാൻ വേണ്ടീട്ടേ
ആഹ ആഹ
അത കേട്ടോ
ഇല്ല ഞാൻ കണ്ടില്ല
ആഹ എന്നിട്ട് ഇമ്മ ചാടി ഉ്മാന്റെ ബേക്കില് മൂന്ന് വയസ്സായ കുട്ടി ചാടി അയിന്റെ മേ ഒരു ഒമ്പത് വയസ്സായ കുട്ടി ചാടി ഈ കുട്ടി അങ്ങനെ ഒ ഇ പോണം മല മുന്ന കൂടി ഇമ്മത് ശ്രദ്ധിച്ചില്ല ഇമ്മ നല്ല കളിയിലാണ്
അതോ എന്തായാലും കഷ്ടംല്ലേ
മേലൊരാളുണ്ട് വീട് എടുക്കണ്ട് വീടിലൊക്കെ പൊട്ടിക്കണ്ട് പൊട്ടി പൊട്ടി വൈകി പോയി മൂന്ന് വയസായ കുട്ടി
അഹ്
ഉ എന്നിട്ട് അതിന്റെ ബേക്കിലിണ്ട് ആ കുട്ടിയെ രക്ഷാപ്രവർത്തകർ രക്ഷിച്ച് കിട്ടണത് അതക്ക കിട്ടീട്ട് കാര്യല്ല ജീവൻ പോയില്ലേ ഒരു മിനിറ്റിന്റെ സമയം കൊണ്ടുള്ള ഒരു മാറ്റ റ്റ ആ ഉമ്മ അങ്ങോട്ട് പുറത്ത കൂടി ഉമ്മ അങ്ങട്ട തിരിച്ചിട്ടും കുട്ടി ഇപ്പറതുകൂടി പോകും ഈ മേലത്തെ കുട്ടി കണ്ടക്കണ ഈ കുട്ടി ചാടണത് ആ കുട്ടിക്ക് അത്ര അന്തണ്ടായില പറഞ്ഞ
എന്താച്ച എങ്കിലും ചെറിയ കുട്ടികളിക്കെ കൊണ്ട് കുളത്തിന്റെ അടുത്തൊക്കെ നിക്കുമ്പോ ഉമ്രായാലും പപ്പ ആരായാലും ശ്രദ്ധിക്കേണ്ടേ കുഞ്ഞു കുട്ടികളല്ലേ
അ മേലരാളിണ്ടേ മേലരാളിണ്ടേ തറ് നോക്കി നിക്കുന്നുണ്ട് ആ വീഡിയോ കാണണ സങ്കടം വരി അത് കാണുമ്പോളേ ആ കുട്ടി പോണ കാണുള്ളു തലന്റെ എട്ത്ത്കൂടിയ പോണത് തലങ്ങനെ ബേക്ക് തെറ്റി പുടിച്ചാ കിട്ടും
എന്നാ ശരിട്ടോത്ത ഞാന് വിളിക്കാം ശരി ഉം